ഹലോ ആ കേ കേൾക്കുന്നുണ്ടോ
ക്കുന്നുണ്ട്
ആ എന്ത സുഖായിട്ട് പോണ്
ആ ആ എന്താ പണി ഉച്ചല്ലേ ചോറൊക്കെ തിന്ന് അങ്ങനെ ഇരിക്കാണ്
ഒർങ്ങോ
എ ഇല്ല ഉറങ്ങാന് ചെലപ്പോ
ചെറിയ കുട്ടികളുണ്ട് അപ്പേ പിന്നെ ഉറക്കാന് ചെലപ്പളാ ഒറങ്ങലൊള്ളു
അവർ ഒർങ്ങാ ടൈമിൽ ചെൽ പ്പൊന്ന് കണ്ണ് അടക്കും അല്ലെ
ആ അതന്നെ
അ ചെൽപ്പൊ ഞമ്മൾ ഒർങ്ങി ആ ഉണ്ടുണ്ട് അവര് ഒരാൾക്ക് പനിയായിട്ട് പോയിട്ടില്ല ഇന്ന് എല്ലാരും മൂന്നാളം പോണ തന്നെയാണ് ഇപ്പൊ ഇന്ന് ചെറിയ ആക്ക് പനിയായിട്ട ഇപ്പൊ കാണിച്ചിട്ട വന്നിട്ടത് മറ്റോരൊക്കെ പോയിട്ടുണ്ട് പിന്ന ഓരിപ്പോ പോയാ ഈ നേരത്ത് ചെ ഫ്രീ ആണല്ലോ
ആ പനി ഡോക്ടറെ കാട്ടി കാണൂല്ലേ?
ആണൊക്കെ കാണിച്ചിന്ന് മരുന്നുണ്ട്
പനി ഇപ്പത്തെ പനി പോയ യാണ്
ത്ത് ഫുള്ള് ഇന്നൊക്കെ എട്ട് കുട്ടികളെ മറ്റ് ലീവുണ്ട് ഓരെ ഗ്രൂപ്പ്‌
ആ
അല്ലത് ഈ ചെറിയ മക്കക്ക് പെട്ടന്ന് പ്രധിരോധശേഷി ആവും കുറവു അല്ലേ പെട്ടെന്ന് വരും പിന്നെ മഴ കൊട് സ്കൂൾക്ക് പോകുമ്പോ ആ സ്കൂൾക്ക് പോകുമ്പോ മഴ കൊട ഉണ്ടായാലും ഒന്ന് രസത്തിന് കൊട അങ്ങട്ട് ഇങ്ങ്
ആ അതൊരു കളി ഓൽക്ക് മുറ്റത്ത്ക്ക്‌ വീട്ടന്ന് ഏതാലും പൊർ ഇപ്പങ്ങനെ അയക്കണില്ലല്ലോ അപ്പോ സ്കൂക്ക് പോകുമ്പളല്ലേ കൈയ്യുള്ളു എതി ഏഹ്
ദ അതേപോലെ എന്ത് ചെയ്യാന് പോകുമ്പോ റെയിൻ കോട്ടക്ക വാങ്ങി കൊടുക്കെന്നെ ഇനിപ്പോ ഇനി നനയണ്ടല്ലോ ഒരാക്ക് ഒണ്ട് ഒരാക്കില്ലേ നിക്ക് ഭയങ്കര പരാതിയാരുന്നു ഒന്ന് വാങ്ങിയിരുന്നേൽ കരയാണ് അപ്പം വാളു
ആഹ് അത് ആ അത് ഒരാള് പറഞ്ഞിട്ട് കാരല്യ ല്ല ഒരു വീട്ടില് പത്ത് കുട്ടികളും പത്തുട്ടിക്ക് ഒരേ മാതിരി ആവണം എന്നാ കുട്ടികളെ ബൂതി ഒരാക്ക് വാങ്ങിയാ എല്ലാർക്കും വാണ്ടി വരും ഉം
അത് ഒരീസം മാറി നിക്കാൻ പറ്റൂല ൻകേന്ദച്ചാ വാണ്ടിരുവേ
അതേ ഇല്ലില്ല ആ ആ അതെന്നെ പി പിന്നെ എന്തൊക്കെയാ അങ്ങനെ പോണേ നിങ്ങെന്തേ ബിസിനസ്‌ വല്ലതും ചെയ്യുണ്ടോ
ബിസിനസ്‌ ഒന്നുല്യ ചെറുതായിട്ടാക്കെ ഓരോരോ
ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് വിൽക്കും അല്ലേ ഇനി എല്ലാതും വിശ്വസിക്കാനൊന്നും പാടില്ല
ഇല്ല പക്ഷെ ഇതിന്റെ സാലറി കിട്ടിയിട്ടില്ല കി ട്ടിയാലേ പിന്നെ ഒരു സമാധാനം ഉള്ളൂ പതിനഞ്ചാം തിയതീന്റെ ഉള്ളില് എന്നൊക്കെ പറയിണ്ട് എന്തൊക്കെയൊന്നും അറിയില്ല അതന്നെ അതിനുള്ളോർ പറയണത് കിട്ടിയാലെ നമ്മക്ക് സമാധാനം ഉള്ളു
ആ എന്താ എന്ത് വർ എന്ത് ബിസിനസാ
അത് ഇതാണ് ഈ ട്യൂഷൻ ആണ് ബേസിക് ബേസിക് ആയിട്ടുള്ള ഉണ്ടാവൂലെ ഈ ലെറ്റേഴ്സ് ഒന്നും വരാത്ത അത് വരുന്നതാണ് അധികം വല്യ വല്യ കുട്ടികളാണ് എട്ടിലും ഒമ്പതിലുമൊക്കെ വരുന്ന കുട്ടികള് ബേസിക്ക് കിട്ടാതെ പോയാല് പിന്നെ
ആ അത് ശരി ആ ശരിയാണ് ഉം നിങ്ങളെന്താ എത്ര വരെ പ
ഞാനും ഡിഗ്രി വരെയൊക്കെ പഠിച്ചു.
ആഹ് ആഹ് അതെ.
രണ്ട് മാസം മൂന്ന് മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു.
ഏ ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലേ ആഹ് ആഹ്. ടീച്ചിങ് അത് കേക്കണൊക്കെ നല്ലതാണ് ഇനി
ആഹ് അതല്ലേ കേട്ടടുത്ത നൊ സാലറിയായി നമുക്ക് കിട്ടിയാലല്ലേ വേണ്ടി നമു
ആഹ് ആഹ് അത് ശരിയാണ്. അല്ലാതെ വീട്ടു പുറത്തിറങ്ങി പോകാൻ പറ്റാത്തവരാ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നോക്കുകാണ് നല്ലത്.
ഇങ്ങനെ ദിവസല്ല
ആഹ് ഓൺലൈൻ വർക്ക് ഞാനും ചെയ്യലുണ്ട് അതിന്റെ ചില ചിലത് ഫെയിൽ ആവും. പൈസ അടച്ചതും അടക്കാ തും എല്ലാം ചെയ്യല്ലുണ്ട് വീട്ടാർക്ക് ത്ത് വലിയതാണ്. താല്പ്പര്യമൊന്നുമില്ല ഉം
ആ ഇല്ല പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂലല്ല അതേപോലെ ഞങ്ങള് ആ അത നമ്മക്ക് പുറത്ത പോകാ പോകൻ പറ്റായില്ലെന്ന അത് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞു മക്കളും കൂടെ ഒന്നേ അ ആളില്ല അതൊക്കെ ദും
ആ പുറത്തിറങ്ങി പോവാ നമ്മ നമ്മള് ഒരു വീട് കഴിഞ്ഞ പോലെ ഒരു വവിട്ടത്തൊക്കെ കഴഞ്ഞ് പിന്നെ കുട്ടികളെ കരുതോ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മക്ക് നമ്മള് ഒരു വഴക്ക് ആകും
അതെ അതെ എന്ന്‌വച്ചാല് ഉം അതെ അതെ അപ്പോ ഒ നാല ഒത്തിരിവുവനായി
ആഹ അതെ ആഹ
എന്താ പറയാ പിന്നെ അതിന്റെ അപ്പണ് അതിന്ന് പണി വരിക
അതാണ് ആ കൂടാ ആ കൂട്ടത്തിലാകുമ്പം അങ്ങനെ എല്ലാതുംങ്ങെനേ എല്ലാരും ഒരുമിച്ച് എടുക്കുമ്പം ഒരുമിച്ച് ചെയ്താല് ഏത് പണിയും പെട്ടെന്ന് കയോ
ആ അങ്ങനെ എന്താണ് കൊഴപ്പൊന്നുല്ല എന്നാലും ആയിട്ട്ണ്ട് ആ കൃഷിയൊക്കെന്താച്ചാല് മത്തനും ഇതൊക്കെ വെണ്ട
നിങ്ങളെനചെയ്യല്
ആ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെണ്ടാ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം
ആ അങ്ങനെ നല് നമ്മള് ചെയ് നമ്മള് മെനകേട്ടാ നമക്ക് നല്ല ഭക്ഷണം കഴിക്കാ
അതെ പക്ഷെ അത് ജാരിച്ച് വള നമ്മ കാര്യങ്ങളൊന്നും നമ്മള് ഈ അടുപ്പ്‌ലിന്ന് നിക്കണത്തെ വെണ്ടി അതൊക്കെ ഇടല് അല്ലാതെന്നും ലൊന്നുംല്ല പിന്നെ വഴുതനങ്ങ ആഹ് പച്ചക്കളറ്ള്ള
ആഹ് ആഹ് ആഹ്
ചെറുതായിട്ട് ഒക്കെ നിങ്ങളെ എന്തേലും ശൈ
ഇല്ല ഞങ്ങള് ഞങ്ങളെ ഇപ്പക്കെണ്ടായി നി അന്ന് ഉപ്പ മരിച്ച് കൊറോണേന്റെ തീൽ മരിച്ച് അയിന്റെക്കെ അന്നൊക്കെ ഞങ്ങള് ചെരങ്ങ മത്തന് വെണ്ട ഒക്കെ വെച്ചീനി അന്നൊന്നും വാണ്ടില്ലേനി ഇപ്പം കണ്ണ് പോകുമ്പളല്ലേ കണ്ണിന്റെ വെലയറിയുള്ളുറഞ്ഞാതിരി ഇപ്പൊ അഹ് ണ്ടെങ്കി ത്തുംഅന്ന് അയലോക്കത്തില്ളള ആൾക്കാർക്കൊക്കെ വീതിച്ച് കൊടുക്കലേനി പ്പം അഹ് ഡെങ്കിന്നെ കെര്തു
ആഹ്‌ ക്ഷേ അമ്മക്കൊന്നും അയിനായിട്ട് ഓ പിന്നെ എറങ്ങാനും കൂടു
ആഹ് അതാണ് ഞമ്മക്ക് ഞമ്മളെ വീട്ട്ത്തെ പണിയെന്നെ കയ്യുമ്പോത്തിന് ഞമ്മക്ക് കയ്യൂലേ സമയുല്ലല്ലോ അതിനൊന്നും
പിന്നെ ഒരു വട്ടം കുഴിച്ചിട്ടെ പിന്നെ ക്ക് ന തിന്നോക്കാ പറ്റാത്തക്കെയാണ് പിന്നീ വായ
ആഹ്‌ അതൊക്കെ നമ്മുക്ക് വെക്ക വെച്ചാ പിന്നെമ്മ നോക്കണ്ട
ഉം ഒറ്റ പ്രാശ്യ നോക്കി കുഴിച്ചിട്ട മ്മക്കെ എന്തെങ്കിലും
ആഹ്‌ ആ അത് നമ്മള വേസി നമ്മള ഇതൊക്കെ ഇട്ടാ മതി വേറെ എല്ലാതും തന്നെ ആവൂല്ലല്ലോ
ആഹ്‌ ആഹ്‌ പിന്നെ ഇയെ എങ്ങനത്തെ വരിയണെങ്ക കാണാനൊക്കെ പച്ചപ്പോക്കെ ഉള്ള സ്ഥലാ
ആഹ് ഞങ്ങുടെ പച്ചപ്പക്കെല്ല അത അത്ര ടൗണ ആയിട്ട് അങ്ങനെ അത്ര ഇതില്ല പക്ഷ കുറച്ചൊക്കെ നിന്നാലും കുഴപ്പമൊന്നുമില്ല
ആ ആഹ ഞങ്ങൾത് ആയാ ഉതന്നെയ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടേ
ഏ
ഇങ്ങക്ക് ടൗണ് ന്ന് കുറച്ച് ലോങ് തന്നെയാണ് ഏ ഏച്ചി ഓ ഇപ്പൊ പിന്നെ ഫുള്ള് ഓരോ മുറ്റത്ത് മുറ്റത്ത് വീടുകളല്ലേ അപ്പൊ പിന്നെ വല്ലാതെ
ആഹ് ആഹ് വ വെള്ളത്തിനൊക്കെ വെള്ളത്തിനൊന്നും ക്ഷാമം ഉണ്ടാവൂലേക്കും
അങ്ങനെ ഇല്ല്യ ക്ഷേ ഞങ്ങക്ക് ഇപ്രാവശ്യം വെള്ളം കൊറ
ആഹ് ഇപ്രാവശ്യം അയ്ന് മഴ കിട്ടിയിട്ടില്ല വേനൽ മഴ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും വള്ളത്തിന് ബുദ്ധിമുട്ടാ
ആ പക്ഷെ ഈ ഏരിയയിലൊക്കെ വെള്ളമുള്ള ഏരിയ ഇല്ല നമുക്ക് ഇവിടെല്ലേ എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട് തരും വെള്ളം അങ്ങനെ ബുദ്ധിമുട്ട്ന്നും ഇല്ല എന്നാലും നമുക്ക് ചമ്മന്തി ഇല്ലാതെ-
അതാണ് വെള്ളം കറന്റ് വഴി ഈ മൂന്നും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞ
ആഹ് അത് ഉ ഉ മറ്റേ ഒരു ഒറ്റ മായ പെയ്ത അപോത്തിനെ വെള്ളായിം ചെയ്തത്
ആ പെട്ടെന്ന് ആ അതെ ഇപ്പ വേനൽ മഴ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ മഴ പെയ്തപ്പം രണ്ടീസം നല്ല നല്ല മഴേനി ഇപ്പം ഇ
ആ ഇന്ന് വെയില അവിടെ വെയിലെ ന്നെ
ആ ആഹ
ഡ്രെസ്സേളോക്കെ
അതാണ് മെഷീൻ ഇണ്ടായിട്ടും കാര്യല്ലേ മെഷീൻ ഇട്ടത് വീണ്ടും വെയിലത്തിട്ടെങ്കില തന്നെയാണ് ആ ഡ്രസ്സ് ത് ഉണക്കം ശരിയാവുള്ളൂ ആ അതന്നെ സ്മെല്ല് വരും ഉം
പിന്നെ എന്താ പറയാ അതെന്നെ നമ്മളിപ്പോ ഇട്ടാലും പിന്നിം പിന്നിം മണം പോയോക്കാ
ആ അതന്നെ ആഹ ആഹ ഇല്ലല്ല ഉ അത് ചിലപ്പോ പറ്റിച്ണെമയിം വരും
അതെ അതെ
നമ്മൾ എടുത്ത വെച്ചതോട് കൂടി മഴ പോയി വെയില ചെയ്യും പിന്നെ ഞമ്മക് അയ്മ്മക്ക് അതന്നെ ഒരു പണിയക്കാരം
ആഹ് അവിടെ നെൽകൃഷിയൊക്കെ ഇണ്ടോ
ഇല്ല നെൽക്ക് കൃഷിയൊന്ന് ഞങ്ങളവിടെ അങ്ങനെ കാണില്ല ഞാനൊക്കെ നെൽ കൃഷി കണ്ടിട്ട് കണ്ടത് ഓർമ്മല്ല
തിഅവരൻ
ആഹ് പാടും ത്തോടൊക്കെ ഞങ്ങള് ഇപ്പം യാത്ര ചെയ്യുമ്പൊള്ക്കങ്ങനെ കാണല്ണ്ട് അടുത്തന്നെ ഞങ്ങള് ഒരു വീട്ട്ന്ന് ഒരു വീട്ട്ക്ക്ങ്ങനെ പോകുമ്പ ഓഹ് സ്വന്തം വീട്ട്ക്കൊക്കെ പോകുമ്പള് അങ്ങനെയൊക്കെ കാണും അല്ലാതെ നെൽകൃഷി ആയിട്ടങ്ങനെ ഞാൻ കണ്ടതോർമ്മല്ല ഞ് ണ്ട് ഒന്നുൻക്കറീലട്ടൊ പൊർത്തർങ്ങി പോവാത്തോലാ മ്മക്ക് അത്ര പര്
അത് അതെ അതെ പോണ വൈക്കകാ ള്ളത് കാണാ
ആഹ് പോണവൈക്കല് ആ ആപിന്നെ ഞങ്ങളട്‌ത്തട്‌ത്ത് വീടുകളാവു വള് വീട്ട് അടുത്ത വീട്ടിലുള്ളരുമായിട്ടതെന്നെ ചില ദിവസൊന്നും കാണലില്ലല്ലോ ഉള്ളിലെന്നെയല്ലെ എല്ലാ
എല്ലേ എല്ലാരും അതെ പൊർത്ക്ക്ർങ്ങേണ്ട അവ് എല്ലാരും അവനവന്റെ പണി കഴിഞ്ഞാ വേഗ ഫോൺലും തോണ്ടല്ലേ പ്പത് മേരിക്കും പ്പ ഇതിലില്ലല്ലോ മറ്റത് എങ്ങനെയല്ല ഒ പോയ അവരെ വിശേഷങ്ങളൊക്കെ തെര് ക്കി തെര് ക്കും ഇത്പ്പോ ന്നത്തെ ആൾക്കാർക്ക് തീരെ ത് ല്ല
ല്ല ഇല്ലല്ല ല്ല ഒക്കെ ഫോണാ അടുത്ത് ല്ലോലെ അറീ ല്ല പക്ഷെ ഫോണിൽ ദൂരല്ലോലെ അറിയാം
അതെ അങ്ങനെണ് ഇന്നത്തെ അവസ്
ഡിജിറ്റൽ യുഗല്ലേ പ്പ അയിന് മേ ൽ മേലിം അടീം വീടൊക്കെല്ലോ ർക്ക് തമ്മില് അടീ ന്ന് മേലത്തെ ആളെ കിട്ടണങ്കിൽ ഫോൺ വിളിച്ചിട്ടാണ് കിട്ട
ആ അതെ അതെ ആഹ വിൾ ച്ചിട്ട് കാര്യല്ല വായോണ്ട് തൾ ചിടാ
ആ അതാണ് കേക്കൂല്ല ആ ഒക്കെ ഫോണില് നോക്കി കേതാവും പിന്നെ അയ്‌ ക്ക് ള്ള ശ്ര ദേ ലല്ലേ
അതെ തെ അവനാനവനാ ന് പണി കഴിഞ്ഞാലെ അയ് അതേപോലെ ഫുഡ് ആയാലോ തന്നെയാണ് അവരത് ഇഷ്ടമുള്ളപ്പോ വന്ന് കഴിക്കും പക്ഷെ ഈ എല്ലാരും കൂടി കൂടി കഴിക്കണ അത് വേറെ രസം തന്നെയാണ് അതൊന് ഇപ്പയില്ലല്ലോ
ഇല്ല ഇല്ല ഇപ്പ തമ്മില് വീട്ടില് ല്ലോലെ തന്നെ തമ്മില് അറിയി ഒലെ തന്നെ പേര് മുതൽ ക്ക് അറിയാത്ത അവസ്
ഏ ദിവസം പോലും ഓരോരുത്തര് കാണല് പോലു ഇല്ല അങ്ങത്തെ അവസ്ത്തെണ് ഒരാൾ എന്റെ ഒക്കെ ഇത് കഴിഞ്ഞാ പോവാം. വെര് അങ്ങനെന്നെ പിന്നെ
പിന്നെ എന്തൊക്കെ വേ എന്താ?
ഇന്ന ഞാൻ പിന്നെ വിളി
ആ ആ ഓക്കേ എന്നാ ആ ശരി